എന്തൊക്കെ ഇണ്ട് വർത്താനം ആ എന്തെക്കെ ഇണ്ട് വർത്താനം ഹലോ ന്തേക്ക്
ട്ടോ വീട്ടിൽ വന്ന് ഇരിക്കാണ് ഞായാറച്ചായാണെല്ലോ എന്ന് അപ്പോ രാവിലെ കൃപനഇണ്ടായി
ആ ആ ഇപ്പോ വന്നിട്ടുള്ളൂ
ആ വന്നിട്ട് ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞു
ഉം അവിടെ അടുത്ത് തന്നെയാണോ പള്ളി
ആ പള്ളിലേക്ക് അങ്ങനെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നടന്നാൽ മതി അവിടെത്തും
ഉം നീ അപ്പളാ രാവിലെ പോകല് അല്ലകിൽ നേരത്ത്
ആ ഇല്ല രാവിലെ ഞങ്ങൾ ഞാറാഴ്ച്ച എല്ലാ ദിവസം രാവിലെയാണ് ഞാറാഴ്ച്ചയാണ് പോകാർ ഞാൻ അപ്പോൾ പോയിട്ട് വന്നേള്ളൂ
ണ്ടായോ വീട്ടിലെ
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് എല്ലാരും ഇണ്ടായി അവിടെയോ
ഇവിടെ എന്താ പണിയൊക്കെ കഴിഞ്ഞ് നിക്കാണ്
ആഹ് ഞാറാഴ്ച്ചഅല്ലേ എന്ന്
ആഹ് ഞാറച്ചായാണ് സ്പെഷ്യലെ ഇന്ന് ചിക്കൻണ്ട് ആഹ് ഉം നിനക്ക് എന്തേലും സ്പെഷ്യൽ ഉണ്ടോ കറി അവിടെ അടുപ്പത്ത് വെച്ചേക്കാ ഉം
ആഹ് ഇവിടെയും ചിക്കൻ തന്നെ
ആഹ് ഞാറാഴ്ച്ച എന്തെകിലും സ്പെഷ്യൽ എന്തെങ്കിലും ഇണ്ട കേക്കല്ലേ
ആഹ് ഞാറച്ചയാണ് ചിക്കനോ ബീഫ് എന്തെല് വെക്കാറ്
ആഹ് മഴഇ ണ്ടൊ അവിടെ
ഇല്ലില്ല ഉം
ഉം ഏ ഇവിടെയുണ്ട് ഇവിടെ ഇപ്പം മയ പെയ്തോണ്ട്ക്കാ
ആ അവിടെ മഴ
ആ രാവിലെ കുറച്ച് ച്ച് വെയില് പിന്നെ പോയി കുറച്ചു വെയിലാച്ച് ഇപ്പോ
ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല വെയിലാ അതുകൊണ്ട്പ്പ ഈ തുണിയൊക്കെ വെയിലത്തിട്ട് വെച്ചേക്കാണ് വല്ലപ്പോഴെ വെയില് വരോള്ളൂ
ഇവിടെ തുണി ഉണങ്ങാൻ പണിയാണ്
ആ അതെ അ തെ മഴയാണല്ലോ നിങ്ങൾക്ക് അവിടെ എപ്പോഴും
ആ നീ വർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടോ
ഇല്ല ഞാൻ പഠിക്ക
ഏ എത്രയിലാ
ഏ പിജി
ഏ
അപ്പോ അതിന്റെ ഇതില് പോണ്
ആ എവിടെ അവിടെ അടു
ഇല്ലില്ല അടുഅടുത്തല്ല ആ ഒന്നൊന്നര മണിക്കൂർ ഡിസ് ത്ര ണ്ട് പിള്ളേരുണ്ട് വീട്ടില്
ഒരു മോളുണ്ട് സമയ ഒയിവാവണ്ടറീഡിങ് അങ്ങനെയന്തങ്കിലുമൊക്കെ വായിക്കൂ പുസ്തകങ്ങളൊക്കെ ക്ക നോവല് അ
പുസ്തകം വായിക്കാനുള്ള സമയമില്ല ക്ലാസിലേക്ക് തന്നെ കുറെ പഠിക്കാൻ ഉണ്ടല്ലോ അതുകൊണ്ട് ബ വേറെ ബുക്ക് ഒന്നും വായിക്കാനുള്ള സമയമില്ല പരീക്ഷയൊക്കെ കഴിഞ്ഞു പരീക്ഷയൊക്കെ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് ക്ക നോക്കിക്കണ
ഉം ഇനിയെന്താ പ്ലാൻ
ഇത് കഴിഞ്ഞ ജോലിക്ക് അപ്ലൈ ചെയ്തു തുടങ്ങണം എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യും അത് കിട്ടണവരെ നോക്കിയിരിക്കും ടിച്ചിങ്ങിൽ താല്പര്യണ്ട് ഉഹ് എന്നാലും പക്ഷേ ഞാൻ എടുത്തേക്ക്ണ വെച്ചിട്ട് എനിക്ക് ടീച്ചിങ്ങിലേക്ക് പോകാൻ പറ്റൂല്ല അപ്പൊ, പിന്നെ ഞാൻ അത് നോക്കിയില്ല. ഞാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ, ഞാൻ യു ജിൽ ഒരു വിഷയാണൂ ചെയ്തെ പിന്നെ പി ജി ആയപ്പോ ഞാൻ മാറി വേറെയിലേ വേറെ സബ്ജക്റ്റിലേക്ക് പോയി അത് അതോണ്ട് എനിക്ക് ആ ഒരു പാർട്ടികുലാർ സബ് ഇത് നമ്മൾ ഇങ്ങനെ തുടർന്ന് പഠിക്കാത്തത് കൊണ്ട് എനിക്ക് ടീച്ചിങ്ങിലേക്ക് പോകാനായിട്ട് പറ്റില്ല
അഹ് അല്ലെങ്കിൽ പിജി കയിഞ് വേഗോ ടീച്ചി ചി ൽ ചേരുവലോ
ആ പിന്നെ ഞങ്ങൾ ഇപ്പോ ഞങ്ങളടെ കോഴ്സിനെ വെച്ചിട്ട് ടീച്ചിംഗ്, ടീച്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാ ഞങ്ങളോട് റിസ്ക് ചർചിൻ പോവു അതായിരി കുറച്ചുകൂടി നല്ലത് എന്നാണ് പറയണേ. അപ്പോ കൂടുതൽ പിള്ളേരും അങ്ങനെ ഫ്രണ്ട്‌സ് ഒക്കെ അങ്ങനെ നോക്കണത് ഞാൻ ജോലി എനിക്ക് കയറാലോ എന്ന് വിചാരിച്ചിരിക്കോ
അപ്പോ ഏത് വഴി ഞാൻ ഇന്ന് കേറാൻ കയ്യോ
പെട്ടെന്ന് വെച്ച അങ്ങനെ പെട്ടെന്ന് കിട്ടില്ലെ ഇപ്പോ ഞങ്ങക്ക് റിസൾട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ സ ഫിക്കറ്റ് ഒന്നും വന്നിട്ടില്ല അപ്പോ അതെല്ലാം കിട്ടി ട്ടണം പിന്നെ ഞങ്ങളെ കോളേജ് താന്നെ കേറാം നോക്കണം
ആഹ് ആഹ് എ എങ്ങനെ എസ് നില് പങ്കെടുക്കേണ്ടോ കലാകായിക ആയിലൊക്കെ
ഇല്ലേയില്ല ഇല്ല അതിലൊന്നും ഇപ്പൊല്ല്യ സ്പോർട്സിൽ ഒക്കെ ഇണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതൽ പഠി ക്കെനെ കൊള്ളാർണം പിന്നെ അതൊന്നില്ല സമയല്ല ഇങ്ങനെ
പീ ജി കെങ്ങനെ നല്ല ഏഹ് ട്രാവൽ പോഹേണ്ടോ ട്രാവലിങ് കുറേണ്ടോയ്ച്ച
അതയത് ഇപ്പൊ തന്നെ കൊറെ ദുരോ ഉണ്ടല്ലോ കോളേജിലേക്ക് അതുകൊണ്ട് ഇപ്പൊ വേറെ ആക്ടിവിറ്റിസ് ലൊന്നും പങ്കടുക്കാൻ പറ്റില്ല
ആഹ് ആഹ് ആഹ് ആഹ് ഹോസ്റ്റലൊന്ന് ല്ലെ ട്രാവലിംഗ് ട്രിപ്പ്‌ അങ്ങനെന്തെങ്കിലും പോയേണ്ടോ കോളേജിന്നൊക്കെ
ആഹ് ഇണ്ടായിരുന്നു പക്ഷെ വിട്ടില്ല
ഏഹ് ആഹ് ഡീ ര്യേതേനി വിഷയട്ത്തീന്യേ
ഞാൻ ബോട്ടണിയാർന്നു
ഏഹ് ഞാൻ അങ്ങനൊന്നും അത്രയൊന്നും പഠിച്ചില്ല ആഹ്
ആഹ് എന്ത് വരെ പഠിച്ചു
ഞാന് പ്ലസ്ടു കഴിഞ്ഞ് പിന്നെ കമ്പ്യൂട്ടർ കോഴ്സിനോയി പിന്നെ ഇപ്പം ടി ടി സി എടുത്തോണ്ട്ക്ക ചെറിയ മോൻഡിസൽ ടി ടി സി
ആഹ് എനിക്ക് അറിയില്ല അയിനെ കുറിച്ച്
മൊ യീൻ മോഡിസൻ നഴ്‌സറി എൽ കെ ഏ ആഹ് കോഴ്സാണ് ചെറിയ ആ പ്ലസ്ടു കഴിഞ്ഞ് ചേരാൻ പറ്റിയ കോഴ്സാണ് കഴിഞ്ഞോ
കുട്ട്യേള് പഠിപ്പിക്കെന്തോ ചെ ഡിയാനുവേർസ്
ആഹ് ആഹ് ഞാ നേഴ്സറി ഞാൻ എന്റ്റുപ്പം കഴിഞ്ഞി ട്ടൊള്ളു മെയ്‌ ക്ലാസ് മെയ്‌ മാസം കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ റിസൾട്ട്‌ എർങ്ങീല്ല ഇപ്പൊ വീട്ടീന്ന് കുട്ടികക്ക് ആ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഇന്റർവ്യൂ ക്കൊക്കെ പോയി കിട്ടീല്ല ഓ വീട്ടന്ന് കുട്ടികക്കെങ്ങനാ ഓരോ മണിക്കൂറായിട്ട് ഇങ്ങനെ ട്യൂഷൻ എടുത്ത് കൊടുക്കൂലേ അങ്ങനെ ആഹ് -ആഹ് അങ്ങനെ എടുക്ക തെ ഓൺലൈൻ ആയിട്ട് എ എന്തുവാ ഇൻസിറ്റ്യൂട്ടിന്റെ ഒക്കെ ഇതി ചേർന്നട്ട്
ആഹ് എത്രാം ക്ലാസ്സ് വരെ എടുക്കും
ഞാനിപ്പ എടുത്തോണ്ടിക്കണേ യു പി വരെയാണ് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് മ്മ് ആഹ് ഇങ്ങനെ ഓൺലൈൻ അത് ഇപ്പ ഞാൻ പഠി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടത്തെ മിസ്സ്‌മാര് ആക്കി തന്നിര്
ഒ ഓ ഓ ഞാനിപ്പം എന്റെ കോളേജില് ലും ഇതുപോലെ കൊറേ ഓപ്പർച്യൂണി ഇങ്ങനെ വരണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് ചെയ്യാൻ പ
ടീച്ചർ ആ ആ ആ ആ അത് ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു മണിക്കൂർ എടുത്ത് കൊടുത്ത് മതി നമ്മക്ക് ഫ്രീ ഉണ്ടാവുമ്പോൾ
ആ ഓരോ ദിവസം വെച്ചിട്ട് അവര് ശമ്പളം തരും അല്ലേ
അ ഓരോ ദിവസം അല്ല ഒരു മാസം ഇത്ര ഒരു മാസത്തുനുള്ളിൽ ഒരു ക്ലാസ്സ്‌ എടുത്താൽ എത്രെയാ രണ്ട് രണ്ടായിരോ അങ്ങനെ ഉം ഒരു മുപ്പത് ക്ലാസ്സ്‌ നാല്പത് ക്ലാസ്സ്‌ കഴിയും ആ വീടിന്റെ അടുത്തുള്ളവര് അങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ച് കൊടുത്തതാണ് അപ്പോ ഇവിടെ അങ്ങനാണ് പരിജയം ആയി വരുന്നതേയുള്ളു ഇപ്പോ ഓൺലൈനായിട്ട് ആണല്ലേ വീട്ടിലേക്കില്ല ഓൺലൈനായിട്ട് ഫോണിൽ കൂടി ഗൂഗിൾ മീറ്റ് വഴി ആഹ്
ആ വീട്ടില് ആ അടുത്തുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വരുവായിരിക്കും
ആ വരു ആയിരിക്കും തുടങ്ങി അങ്ങനെ തുടങ്ങില്ല കോഴസ് ഇപ്പാ അങ്ങട് തീർന്നിട്ടുള്ളൂ അപ്പൊത്തേനും അങ്ങനെ തുടങ്ങിയില്ല വീട്ടിലിങ്ങിനെ ഒതുങ്ങി നിക്കുമ്പോളെ ആഹ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ഇങ്ങനെ നിക്കുമ്പോ അങ്ങനെ ചേർന്നതേനു വീട്ടിൽ നിന്നാട്ടില്ലെങ്കിൽ പിന്നിങ്ങളെ പോലെ അങ്ങനെ വേഗം പഠിപ്പിക്കണ ഫാമിലിയും അല്ല വേഗം പ്ലസ് ടു കഴിഞ്ഞാല് വേഗം ഗോം കല്യാണം കഴിച്ച് വിടണ അങ്ങനത്തെ ഫാമിലിയാണ്
കുട്ടിയോ
കുട്ടീണ്ട് ചെറിയ മോളാണ് ഓളിപ്പൊ ഇപ്പൊ ഈ വർഷം എൽ കെ ജി പോവൽ തുടങ്ങിയതാണ്
ആ എൽ കെ ജിയിലായിട്ടൊള്ളൂ ആ കുഞ്ഞീതാണല്ലേ
ഓളിപ്പോ പോവാന് ഭയങ്കര മടിയാണ് അപ്പൊ ഓളെ എടുത്ത് എറിഞ്ഞട്ടാണ്ട് പൊറത്തിറങ്ങി പണി എടുക്ക പോവാന് അയ്നും കയ്യൂല വീട്ടിലാരും നോക്കാനും അങ്ങനെല്ലേ ആ വീട്ടില് ഇമ്മ ഉണ്ട് ഉമ്മാക്ക് കയ്യൂല
ആ ആ
അപ്പൊ പിന്നെ വീട്ടിന്ന് നിന്നിട്ടെന്തെങ്കിലും ആ ഭയങ്കര വാശ് ശിയാണ് ഞാനന്ന വാണം പോയി വീട്ടിൽ കളിക്കാനൊന്നും അങ്ങനാരും ഇല്ലേ
അ ആ ഓ ഓ അതായിരിക്കും. അപ്പം വീടിനടുത്ത് കളി ക്കാനൊന്നും പൊവൂല?
അങ്ങ് ഇത് ഇതിനു അങ്ങട്ട് പുറത്തിറങ്ങി പോകൂല വീടില് കൊറച്ചൊക്കെ പോണം കുട്ടികളുടെ അടുത്തേക്ക് ഉം പിന്നെ കുട്ട്യളായിട്ട് അങ്ങനെ ഒരു അ അറ്റാച്ച്മെൻറ് ആരുമില്ലാത്ത ങ്ങടെ വീട്ടിൽ ഇങ്ങനൊറ്റക്ക് നിന്നോണ്ട് പെട്ടെന്നിവൻ അങ്ങോട്ട് പോകൂല കുട്ട്യളെടേക്ക്ന്ന് പറഞ്ഞ്
ആ അതു കൊറച്ചുകൂട് വലുതാവുമ്പം ശരിയാകും.
ആ പിന്നെ കൊറച്ച് നേരം കയിഞ്ഞ് വന്ന് പ ഒക്കെ തൊടങ്ങണെങ്കില്
ഉം അവള് അടുത് ത് പഠിക്കണേ സ്കൂളൊക്കെ അടുത്താണോ?
ആ കുറച്ചു പോകാനുണ്ട്
ആ ആ
ഇങ്ങള്
അ എനിക്ക് ഒരനിയത്തിയ ഉള്ളത്.
അ
ആളും ഇതുപോലെ പഠിച്ചൊക്കെ കഴിഞ്ഞു. ജോലി നോക്കണൂ.
ആ
ആ ചേച്ചിക്കോ?
പിന്നെ ന്താ ചെടികൾ ഒക്കെ വച്ചിട്ടുണ്ടോ വീട്ടിലേക്ക്.
ആ ഇണ്ട് ഇണ്ട് ഇണ്ട് ചെടികൾ ഒക്കെ ഇണ്ട് അതൊക്കെ ഇഷ്ടമാണ് അത്കൊണ്ട് കൊറെ ചെടി ഒക്കെ നടും എല്ലാ ദിവസവും ഇരുന്ന്. ഇപ്പം മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് വേ ഇപ്പം നല്ലോണം പിടിക്ക ഒക്കെ ചെയ്യും.
ആ ആ ആ വേ പിടിക്കും. അവിടെ ഈ ശൈ ആടിന്റെ അങ്ങനത്തെ ഒക്കെ ശല്യങ്ങൾ ഒക്കെ ഉണ്ടോ?
ഇല്ല ഞങ്ങളിവിടൊന്നും അങ്ങനെ ആടി നെ ഒന്നും വളർത്തണില്ല ഇവിടാരും വളർത്തണില്ല അടുത്ത വീ കള്ളൊന്നുല്ല.
ഏ ഇവിടെ ഇങ്ങനെ കുയിച്ചിട്ടാ അപ്പം വന്നെൻറെ കോയി തിന്നും അല്ലേങ്കി ആട് തിന്നും ഇഷ്ട പക്ഷെ ഒന്നും
അപ്പം അവിടെയൊക്കെ ആടിനെയൊക്കെ പൊറ ത്ത് അഴിച്ച് വിട്ടാ വളർത്തണേ?
അല്ല നമ്മളെ വിട്ടില് തെന്നണ്ട് ഉണ്ടാട് അപ്പോ അപ്പ വിളി ഇപ്പറത്തോ അവിടെയെങ്കിലും ആകുമ്പളേ പുറത്തേക്ക് വരും. അങ്ങനെക്കെവരും. കോഴിയൊക്കെ ഉണ്ടാവുമ്പ വീട് വിട്ട് പുറത്തേക്ക വിടുവോ? കൊത്തി
ആ ആ ഞങ്ങടെ വീ ട്ടിലിവിടെ പട്ടിയൊക്കെയാ ഉള്ളത്.
ആ ഉം.
പട്ടിയും പ്രശ്- അഴിച്ച് വിട്ടാ ചെടിയൊക്കെ വന്ന് കടിച്ച് കീറി നശിപ്പിക്കും.
ആ ആ. വീട്ടിലെക്കെ ഫാമിലിയായിട്ട് തന്നെ പോയനേ പോയിനിയോ?
ഇല്ലില്ല നിങ്ങനെപോ പോവാറില്ല.
ഏ ഹേ ഏ ഒഴിവ് കിട്ടിട്ടുണ്ടാവില്ലല്ലേ-
അങ്ങനെല്ല ഞങ്ങൾക്കങ്ങനെ ഒരു തു താല്പര്യം ഒന്നിങ്ങനെ വന്നി ട്ടില്ല എല്ലാവർക്കും ഒന്നിച്ചിങ്ങനെ പോവാം. അങ്ങനെയൊന്നും
അമ്മ എന്താ അമ്മ വർക്ക് നെന്തേലും ചെയ്യു ഉണ്ടോ വർക്ക് എന്തേലും ചെയ്യുണ്ടോ?
ഇല്ല അമ്മ ഹൗസ് വൈഫ് ആണ്.
ഉം. ഉം പിന്നെ എന്താ പി ജി ഇങ്ങനെ ഇല്ല. എന്ന ശരി
ഹാ ശരിയെന്നാ
ആ ആ ആ